ഹലോ?
ആ പറഞ്ഞോ.
കേക്കാമോ?
ആഹ് കേൾക്കുന്നുണ്ട്.
മ്മ് ഫുഡ് കഴിച്ചോ?
ആ ഫുഡ് കഴിച്ചു ഫുഡ് രണ്ട് മണിയാവുമ്പഴ്ക്ക്‌. കേൾക്കുന്നില്ലേ ഞാൻ പറയണത്.
ആഹ് കേക്കാം കേക്കാം.
ഫുഡ്‌ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇയാള് കഴിച്ചോ?
ആയേച്ചി കഴിച്ച്. മക്കളൊക്കെ സ്കൂളി പോയാ?
ആഹ് മക്കളൊക്കെ സ്കൂള് പോയി. അവര് രാവിലെ മൂന്ന് മണി ആ
വരാറായല്ലേ അപ്പം.
ആഹ് ഏകദേശം ഇപ്പ വരാനായിക്കിന് അപ്പൊ അവർക്കുള്ള എന്തെങ്കിലും കാര്യങ്ങള് ഇപ്പൊ ഇണ്ടാക്കണ്ട. മ്മ്
ചായടെ കൂടെയാ ആ ആഹ്
വേണം.
എന്തുണ്ടാക്കാൻ പോണേ ഇപ്പം.
എന്താണ്ടാക്കണ്ടേന്ന് ഞാന്പ്പോ അവടെ വേറൊന്നും അവീലിരിക്ക്‌ന്നുണ്ട്. അപ്പൊ അതില് തേങ്ങയും ശർക്കരയൊകെ ഒഴിച്ച്. നണ്ടാക്കന്ന് വിചാരിച്ചിരിക്ക വേറൊന്നുപ്പോ ഇവിടെ ഇരിക്കണില്ല.
മ്മ്
ആഹ് അപ്പൊ ഇന്ന് വൈകീട്ട് അതാക്കാ വിചാരിച്ച്.
പിന്നെ
എന്താണ് ഇപ്പ എന്താ പ്രത്യേകിച്ച് പണിയെന്താണ്.
പണിയൊന്നുല്ലാ ചേച്ചി ഇവിടെ വെറുതെയിരിക്കണ്.
അതെയാ ആ ഇവിടിയതന്നെ ഇനി കുട്ട്യാള് വന്നാലാണ്. പിന്നെ നമുക്ക് സമയേണ്ടാവില്ല.
ആണോ ഉം ഉം
ഇത്രയും നേരം ഇരുന്നതൊക്ക ആ സമയം നമ്മളിങ്ങനെ ഓടിപ്പായിയിരിക്കും.
മ്മ്ഹ് മഴയുണ്ടല്ലേ അവിടെ ഇന്ന്.
ഇപ്പൊ മഴയൊന്ന് തോർന്നിപ്പം.
തന്നെ
വല്ലാതങ്ങട് മഴ പെയ്യണില്ല ഇടക്കൊന്ന് ആ ഒന്ന് നല്ലം ഇങ്ങനെ മേഘം ക്ക് കഴിഞ്ഞാ അങ്ങനെ അവടൊക്കെ മഴയ്ണ്ടാ
ഇവടെ മഴ ആ ഇന്നില്ലായിരുന്നു ഇന്നലെയൊക്കെണ്ടായിരുന്നു ഇന്ന് വല്ല്യ മഴയൊന്നുല്ല
അതെല്ലെ ആ ഇവിടെതിപ്പ ഇങ്ങനെ ഇന്ന് രാവിലെ ഇണ്ടായിരുന്നു അത് കയിഞ്ഞു പിന്നൊന്ന് വെയിലടിച്ചു അപ്പൊ തുണിയാളൊന്ന് പൊർത്തൊണക്കി അത് കഴിഞ്ഞ പി ആറിൽമേം ഇല്ലേ അപ്പക്ക് ഓടിപ്പോയി പിന്നീം എട്ത്ത്
ആഹ്‌ ആ
ആണെങ്കി കുട്ട്യാളൊക്കെള്ള കാരണം എല്ല ഡ്രസ്സും ഒണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടപ്പൊ ഉം രാത്രി പിന്നെ ഫാന് ഇട്ടിട്ട് ഒണക്കാ ചെയ്യാ
മക്കള് ഏത് ക്ലാസില് നഴ്സറിലാ
ആഹ് മൂ ഇൻക്ക് മൂന്നാള്ണ്ട് ഒരാളഞ്ചില് ഒരാള് രണ്ടില് ൻക്ക്പ്പം മൂന്ന് വയസ്സായി. അയാള് ഇവ്ട അങ്കനവാടി പോവ്ണ്ട് രാവിലെ കൊണ്ടാക്കി വന്നു. എല്ലാരും പോയപ്പോ ഫ്രീയ, ഒറ്റക്കിങ്ങനെ ഇരിക്കയാണ്
ഒറ്റയ്ക്ക് ബോറടിക്കുമ്പോ ചേച്ചി എന്തരെയ്യും
ഞാന് കൊർചേരം ഫോണ് നോക്കും. പിന്നെ ബോറടിക്കും അത് കഴിഞ്ഞിട്ട് വല്ല സിനിമിം ഇരുന്ന് കാണും
ഉം
ടി വി ണ്ട് ടിവില് പ്പോ വൈഫൈ കണക്ട് ചെയ്ത കാരണം നമുക്ക് സിനിമകൾ കാണാം
വൈഫൈ ഉണ്ടല്ലേ
മക്കളുള്ള കാരണേ അവര് വന്ന് കഴിഞ്ഞാ ഒരാൾക്ക് പഠിക്കാനുള്ളത് നോക്കണം മ മറ്റേ ആക്ക് പിന്നെ ഫോണ് വേണം ഒരാള് പിന്നെ ടി വി കാണ അപ്പം നെറ്റ് ഇതില് റീചാർജ് ചെയ്ത ഒന്നി ക്കില്ല പെട്ടെന്ന് കഴിയും അപ്പം പിന്നെ ഇതന്നെള്ളു ഒരു വഴി
ഊം ഉം ഉം
ണ്ടെങ്കില് പിന്നെ കൊഴപ്പെല്ലല്ലോ ഇപ്പൊ ടിവിയും പിന്നെ അങ്ങനെ ആയി അപ്പൊ ആഹ് സിനിമ എന്തെങ്കിലും ഒക്കെ ഇരുന്ന് കാണും പിന്നെ ഇവിടെ മെഷീൻ ഉണ്ട് തയ്ക്കണ മെഷീന് ണ്ട്
ഓപ്പൊത്തൊ ചേച്ചി തുണിയൊക്കെ തയ്ക്കും
ആഹ്‌ അത്യാവശ്യം നമ്മുടെയക്കെ അങ്ങനെ തയ്ച്ച് കൊടുക്കും കുട്ടികൾക്ക് ഉടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങനെ തയ്ക്കും
ചേച്ചി ഏതുവരെ പഠിച്ചിട്ടുണ്ട്
ഞാന് പ്ലസ് ടു
ഉം പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ കോഴ്സ് ഒന്നും നോക്കില്ല
ഡിഗ്രിക്ക് പോയത പക്ഷെ ഞാൻ ഫുൾ ആക്കിയില്ല അപ്പേക്കും കല്യാണം കാര്യങ്ങളൊ
ഓ ഓ ഓ ആഹ് ഞാനും ഡിഗ്രിക്ക് പോയിട്ട് പിന്നെ ഡ്രോപ്പെയ്തിട്ട് പിന്നെ നഴ്സിങ്ങിന് പഠിയ്ക്ക്‌ന്ന്
അതേലേ ആഹ്‌ ആഹ്‌ ആഹ്‌ എങ്ങനെണ്ട് ജോലിയൊക്കെ
ജോലി പോ പഠിച്ചോണ്ട് നിക്ക്ണ് പിന്നെ നമുക്ക് പാ രാവിലെ തൊട്ട് ഉച്ച വരെ ജോലിയും ഡ്യൂട്ടി ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയും അത് കഴിഞ്ഞേനേശം ക്ലാസുവാണ് കൊഴപ്പില്ല കഷ്ടപ്പാടാണ് എന്നാലും കൊഴപ്പില്ല
ന്നാലും കൊഴപ്പല്ല
ഊം
ങ്ങനെ ആലോയ്ക്കും ഡിഗ്രി ഫുള്ളാ ക്കിയാ മതിയേന്നു ന്നുള്ള അങ്ങനെ ചിന്തിക്കാറുണ്ട് എടക്ക് പിന്നെ ഈപ്പൊ മക്കളൊക്കെ ആയ കാരണം പിന്നെ വേറൊന്നിന് ഇല്ല ഇവിടെ വേറാരും ഇല്ലാത്ത കാരണം നാമ മക്കളെ നോക്കണ്ടേ
ഓഹ്‌ ബേറാരും ഇല്ലേ വാവകളെ നോക്കാൻ
ല്ലാ അപ്പൊ പിന്നൊന്നിനും നോക്കിട്ടില്ല നിപ്പോ കുട്ട്യള് ഒന്നും കൂടി വൽതാവട്ടെന്ന്ള്ളൊരു തിലാണ് നിക്ക്‌ണത്
അവര് വന്നിട്ട് ട്യൂഷന് ഒന്നും പോവൂലേ?
ഇല്ല അവര് ട്യൂഷന് ഒന്നുംല്ല ഞാൻ തന്നെയാണ് അവർക്ക് പഠിപ്പിയ്ക്ക്ണത്. ട്യൂഷന്റെ കാര്യം ആവശ്യൊന്നുല്ല മൂത്താള് പിന്നെ അത്യാവശം ഒറ്റയ്ക്കാണ് പഠിയ്ക്ക. രൊക്കെ ഞാനൊപ്പം കൂടെയൊക്കെ ഇര്ത്തി ഓ പഠിപ്പിക്യായിരുന്നു പിന്നെപ്പ അവള് ഒറ്റയ്ക്ക് എഴുതാനും പഠിക്കാനൊക്കെ തൊടങ്ങി. പ്പം മോന് ഒപ്പംകൂടിയിരുത്തി ഇങ്ങനെ പഠിപ്പിക്കണം എന്നാലെ ഓൻ പഠി പഠിപ്പിക്കണ കാര്യം വല്യ എനിക്ക് തലവേദന ഇല്ല പഠിപ്പിക്ക്ണ കാര്യത്തില്
ഉം ഉം
ഇത കാര്യത്തിലാണ് ഭയങ്കര തലവേദന മൂന്നാള ആകുമ്പോൾ ഒരാണ് അങ്ങോട്ട് പോയിയാള് ബുക്ക് ബക്ക് വലിച്ച എന്നതാണ് ഭയങ്കര പ്രശ്ന
ഊൗ പിന്നെ
പിന്നെന്താനിക്ക് വൈകീട്ടത്തേക്ക് എന്താണ് അയ്ക്കൊക്കെ
എന്തോ വൈകിട്ട് അമ്മ വരുമ്പോഴത്തേക്കും വാഴക്കിപ്പം വാങ്ങിച്ചിട്ട് വരും
ആ വാങ്ങിക്കാ ചെയ്യാ
ആഹ് വാങ്ങിക്കും.
ഞങ്ങവിടെ കൂടുതലും ഉണ്ടാക്കൂട്ടോ പിന്നെ കഴിക്കും ഇനി നമുക്ക് ഒരു ഞായറാചൊക്ക കിട്ടുമ്പോ നമ്മങ്ങനെങ്കും പുറത്തേക്കൊക്കെ പോകുബോ
ആ അമ്മ ഇവിടെ ഹോട്ടലാണ് അപ്പോഴത്തേക്കും അമ്മ വരുമ്പോഴത്തേക്കും വഴക്കിപ്പം കൊണ്ടു തരും.
ആഹ അത് ശെരി അങ്ങനെ ആഹ ഇവിടെ പിന്നെ വല്ല പൊരിക്കട ഉം
റെയിൻച് പോകുന്നുണ്ട്.
എജ് പോന്നണ്ടാ ഒക്കന്ന ഇവിടെ സാധരണ അങ്ങനെ റേഞ്ച് കട്ടാവാറില്ല
ആഹ അഹ്
അറിയില്ല ഇങ്ങനെ കട്ടായി കൊണ്ടിരിക്കുന്നത്
ഉ ഉ പിന്നെ
ഉച്ചക്ക് എന്താ ചോറ് തന്നെയാ കഴിക്കാ
എന്തോ
രാത്രി ചോറ കഴിക്കാ
രാത്രി കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കും.
അതെന്താ ചോറ് കഴിക്കില്ല
ഇല്ല ചോറിന്റെ അടുത്ത് അത്ര വലിയ താല്പര്യംന്നുമല്ല.
കാപ്പിന്ന് പറഞ്ഞാല് പിന്നെ എന്താ കഴിക്കണ ഭക്ഷണം എന്താ എന്തേലും ദോശക്കെ കഴിക്കോ
അപ്പം ദോശ പുട്ട് അങ്ങനെയൊക്കെ
ഇവിടിത്തിം അങ്ങനെ തന്നെയന്
ഉം
ഇല്ല മാപ്പ്
നിങ്ങള അവിടെ കാപ്പിക്ക് എന്ത് പറയും.
കാപ്പിക്ക് ച കാപ്പി വേറെ ഞങ്ങക്ക് ചായ വേറെ
ആ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളവിടെ കോഫി ആണല്ല അല്ല അങ്ങനെയ അല്ലല്ല കോഫിക്ക് കാപ്പി എന്നാ പറയണ
കാപ്പിന്ന് പറയാ ചായന്ന് പറഞ്ഞാല് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതിന് ക്കാണ് ഈ കാപ്പിന്ന് പറയാലെ
ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കാപ്പിന്ന് പറയണ
ആഹ രാവിലത്തെ അ അ അ
ആ രാവിലത്തെയ പിന്നെ രാത്രി അങ്ങനത്തെ ഫുഡ് ആണെങ്കിൽ നമ്മൾ അതും അങ്ങനെ തന്നെ പറയാ എവിടെങ്കിലും മുമ്പ് കാപ്പി കുടിക്കാൻ പോവാം ഇങ്ങനെയൊക്കെ പറയും
ചായ ചായക്കടി എന്താന്ന് ചോദിക്കും ചായക്ക് എന്താണ് അങ്ങനെ ആഹ്
ആഹ് അത് നമ്മൾ എങ്ങനെ ചോദിക്കും വട വടന്ന് പറയും
ആഹ്
ആഹ്
ഓരോരുത്തർക്കും ഓരോ രീതിയണല്ലേ
ആഹ്
ഞങ്ങള് രാത്രി ഇവിടെ മക്കളൊന്നും ചോറുണ്ണില്ല മക്കളൊന്നും അല്ല ഞാനും ചോറൊന്നും കഴിക്കില്ല രാത്രി ദോശയോ ആഹ് വെള്ളപ്പോ ചപ്പാത്തിയോ എന്തെങ്കിലൊക്കേ ആഹ് കെട്ട് നിക്ക് മാത്ര പൊ ഉച്ചക്ക് ഒരു പണി രാവിലെ ഒരു മണി ഉച്ചക്കൊരു മണി
രാത്രി
ആഹ് ഇ നാല് നേ ഇവിടുന്ന് രാത്രി ചോദിക്കും അമ്മ രാവിലെ എന്താ ഉണ്ടാക്കണേന്ന് ചോയിക്കും ആഹ് ഉച്ചക്ക് കൊണ്ടപോ ഇന്ന് എന്താ ഉച്ചക്ക് എന്താ സ്കൂളിക്ക് കൊണ്ടുപോവാന്ന് ചോദിച്ച ആഹ് ഓക്കെ അപ്പൊ പോണ സമയത്ത് ചോദിക്കും വൈകീട്ട് നിക്ക് ന്തേ അമ്മ ഇണ്ടാക്കി വെയ്ക്കാ ചോയിക്കും
പിന്നെ മൂന്നാളായ കാരണ പിന്നെ മൂന്നാൾക്ക് ഓരോ രീതിയാണ് ഒരാള് ല്ല ഫുൾ വെജിറ്റേറിയന
ദാ പ്പൊ ചേച്ചിക്ക് കഷ്ടപ്പാടാണല്ലേ
അതാ പറണത് ഒരാള് ചായ കുടിക്കില്ല
ആഹ്
ചായ പറ്റില്ല പിന്നാര ദോശ ഇണ്ടാക്കി കഴിഞ്ഞാ സാമ്പാറ് വേണം മറ്റാൾക്ക് ചട്ണി അങ്ങനെ
ഓഹ് ഓഹ് അപ്പൊ ചേച്ചി ഇതെല്ലാം ഉണ്ടാക്കും
ആഹ് സാമ്പാറ് ദോശ ഇണ്ടാക്കി കഴിഞ്ഞാ സാമ്പാറും വെയ്ക്കും ചട്ണിയും വെയ്ക്കും
അയ്യയ്യോ
അന്നെണ്ടെങ്കി സാമ്പാർല്ലെന്നുണ്ടെങ്കില് സാമ്പാറിന്റെ ആൾക്ക് ചമ്മന്തി മതി അപ്പൊ ഒരു ചമ്മന്തി ഒരു ചട്നി ഇണ്ടാക്കും
ആഹ് ആഹ് ആഹ്
അങ്ങനെ ആഹ് ഓരോരുത്തർക്കും ഓരോ ഇതാണ് പിന്നെ ചിലപ്പോ പറയും മസാല ദോശ വേണന്ന് പറണാല് അതിന് മസാല ഇണ്ടാക അത് പിന്നെ ശനി ഞായരൊക്കെ ആവുമ്പോഴേ നമ്മ അത് ഇണ്ട ഒള്ളു അല്ല രാവിലെ കുട്ടികള് പോകുമ്പോക്കേ ഞാൻ ചോറും കറിയൊക്കെ ആക്കിയേ
ഓഹ്
അപ്പൊ അവർക്കത് കൊണ്ടപോണം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവണം അങ്ങനെ അപ്പൊ ഒരു പ്രശ്നാണ് എന്നാലും നമ്മ പണിയൊക്കേ വേഗം കഴിയട്ടോ
ആഹ്
പിന്ന് അവര് പോയി കഴിഞ്ഞാ അടിക്കല് തുടക്കില് കഴിഞ്ഞാ പണി കഴിഞ്ഞു
പിന്നെ ആരുണ്ടാവില്ല ഇങ്ങനെ ഒറ്റക്ക ഇരിക്ക അപ്പോഴാണ് ചെലപ്പോ ഒന്ന് തൈക്കാ
ഓഹ് ഓഹ്
പിന്നെ എന്തെങ്കിലും വേണങ്കി ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കില് പിന്നെ രാവിലെ തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പച്ചക്കറിയാണ് കൂടുതൽ ഇണ്ടാവുക അപ്പൊ എന്തെങ്കിലും ഡിഷ് കൂടുതൽ ഇണ്ടാക്കും
ഉം അപ്പൊ രാവിലെ ആഹ് രാവിലെ അവർക്ക് ഇത് ഉച്ചക്ക് അങ്ങനെ നിർബന്ധം ഒന്നുമില്ല ഇന്ന ഇന്ന കറി വേണോന്ന്
എന്താ ഹലോ
ഉച്ചക്ക് അവർക്ക് നിർബന്ധം ഒന്നും ഇല്ല ഇന്നേതൊക്കെ
ഉച്ചക്ക് അവർക്ക് ഞാന് നിർബന്ധിച്ചിട്ടാണ് ചോറ് കൊടുത്ത് അയ്ക്ക
ആഹ്
ചിക്കനാണെങ്കി ഭക്ഷണം കൊണ്ടു പോവും ചെലപ്പോ
ആഹ് ആഹ്
ചോറ് കഴിക്ക കേറാല്ലോ
ഉം
ചേട്ടൻ കഴിക്കാൻ വരാൻ സമയമായി വിളിക്കുന്നുണ്ട് ആള്
ആഹ് പിന്നെ ശെരി ചേച്ചി ആഹ്